ഹലോ
അന ഇപ്പ ടെസ്റ്റ് ചെയ്തില്ല അ എനക്ക് ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ തില് പിന്നെ ഹോസ്പിറ്റലിന്ന് അത് എന്താ സംഭവം പുതിയ ടെസ്റ്റാ തോന്ന്ണു ലേ
ആഹ് പുതിയ ടെസ്റ്റ ആഹ് മോനെ ചെയ്തിരുന്നോ
മോന് ചെയ്തിട്ടില്ല ഇപ്പൊ നാത്തുന് പ്രഗ്നന്റ് ആണല്ലോ അപ്പൊ അവൾ ക്ക്ണ്ട് എഴുതി കൊടുത്ത് കൊണ്ട് എന്താ ടെസ്റ്റ് ആതായ്ച്ച് ഞാൻ ആദ്യായ്ട്ട് കേക്കാണ്
ആഹ് ശരി ഇപ്പം ഇപ്പം വന്നതാണ് തോന്നുന്നത് എന്താച്ചാല് കുട്ട്യേക്ക് എന്തേലും ഇതൊക്കെണ്ടല്ലോ എന്താ പറയാ അങ്ങ വൈകല്യം ആ അത് ബ്ലഡിലാവുമ്പോ പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മള് സ്കാനിങ്ങിനേക്കാൾ കൂടുതൽ നമ്മളെ ബ്ലഡിലാണെങ്കി പെട്ടെന്ന് അറിയാൻ പറ്റുവല്ലോ
തന്നെ
ഉം അതെവ്ടോ അയച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം അത്യാവശ്യം നല്ലൊ ടെസ്റ്റ് അതൊര് സ്കാനിങ് അതിന്റെ കൂടൊരു സ്കാനിങ് ആ സ്കാനിങ്ങിന്റെ ഡേറ്റിന്റെ അന്നന്നേണ് തോന്ന്ണ്
ആ സ്കാനിങ് ചെയ്ത് അന്ന് സ്കാനിങ് ചെയ്ത് അന്ന് പറഞ്ഞു ഈ ടെസ്റ്റിൻലേത് എയ്തിക്കൊടുത്തു അങ്ങനെ ചെയ്തു സ്കാനിങ്ങ്ന്ന് ചെയ്തു ടെസ്റ്റ്ന്ന് കൊടുത്തു പിന്നെ റിസൾട്ട് വന്ന് കാണിക്കാൻ പറഞ്ഞിരുന്നു
ഇ അത് ചെയ്തു റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നു അപ്പൊ ഇന്റെന് കൊഴപ്പൊന്നുല്ല അങ്ങനെ ആ ശരി ഇപ്പൊ ഓരോതാണ് അതേപോലെ നമ്മൾ ആതിക ആദ്യം ണ്ടായിന്ന മൂന്നാം മാസത്തിലോ അഞ്ചാം മാസത്തിലോ ണ്ടായിന്നേ
പ്പെത്രങ്ങാനം സ്കാനിങ്ങള പ്പ സ്കാനിങ്ങിന്റെ പൊടിപൂരാണ്
ആഹ് ഇപ്പൊ അഞ്ച് സ്കാനിങ്ങെറ്റണ്ട് രണ്ട് മൂന്ന് അഞ്ച് പിന്നെ ഇപ്പതാ ഇൻക്ക്താ ഏഴാ മാസത്തിലെ സ്കാനിങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒമ്പതാം മാസത്തിൽ സ്കാനിങ്ണ്ട് മ് പക്ഷേ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ്ല്ലേ
അതില്ലേപ്പൊ
അത്ണ്ട് പക്ഷെ ഇൻക്ക്ട്ത്തിട്ടില്ല
തന്നെ ആ ഞാൻങ്ങനെ പറഞ്ഞുപ്പൊ നത്തുന്റത് കഴിഞ്ഞപ്പോ അവനോട് പറഞ്ഞു ഇനി ആ ടെസ്റ്റ് ണ്ടാവന്നറഞ്ഞ
ആ ചക്ക അതെ അതെ ആ അത് ഓർക്കാൻ കഴിയൂല്ല അത് മറ്റേ അത് ആറാം മാസം ആ ഒരു സമയത്തട്ക്കല് അഞ്ചാം മാസം മാസം കഴിഞ്ഞിട്ട് ആറാം മാസത്തിൽ അങ്ങനെയങ്ങണ്ടട്ക്കൽ ആ അപ്പളാ എടുക്കല് പക്ഷെ ന്നോട്പ്പ ഷുഗർ ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞത് പിന്നെ അത്യാവശ്യം ഭയങ്കര പ്പതന്നെ ത്ള്ള ഡോക്ടറാണ് ട്ടോ അത്യാവശ്യം അത്യാവശ്യംല്ല അവിടെ ഏറ്റവും ഫേമസ്സ ആണ് പൊതുവെ എല്ലാവാരും കാണിക്കണ നല്ലൊരു ഡോക്ടറാട്ടോ പക്ഷെ അപ്പം ഇനിപ്പ ഞാൻ ചോദിച്ചു എന്താ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് അത് ചെയ്യണ്ടേ അതെ ഞാൻ അത് പറഞ്ഞ ഒരു ഓർമ്മയാണ് ഇൻറെല് അവിടെ ചെന്ന അപ്പൊ ആ ടെസ്റ്റിനായിട്ട് അവിടെ എഴുതിട്ടൂല്ലന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു അത് വേണ്ട അ വേണ്ടേണ്ട ഇത് മതിയന്ന് പറഞ്ഞു ആ ഷുഗർ ടെസ്റ്റ് മാത്രം മതിയന്ന് സാധാ ഷുഗർുണ്ടല്ലോ നമ്മള് ഫാസ്റ്റിങ്ങും അതും കൈ ഫുഡ് അയച്ചിട്ടില്ല അതും മതിന്ന് പറഞ്ഞു
ആഹ് അത്രേം സുഖം
ആഹ് സുഖം ഔ മറ്റത് ഭയങ്കര ബുദ്ധിമുട്ടാ ഛർദ്ദിച്ചിങ്ങട്ട് പോരും
ആഹ് ഞാന് ഞാനൊട്ട് ശർദ്ദിച്ച പിന്നീന്ത തരുവേ
ആഹഹഹ അത് ശരിയാ
ഞാന് ഇങ്ങട്ട ദേഷ്യം വരുവേര്ന്നു
അത് കുടിച്ചാ തന്നെ അല്ലെങ്കിലും എനിക്കിപ്പം ബ്ലഡ്ഡില്ല ബ്ലഡിൻ്റെ കൊറവുണ്ട് എന്താ പറയാ കാരക്കൊക്കെ തിന്ന് കഴിഞ്ഞാല്നിക്ക് എനിക്ക് കാരക്ക തിന്നാ ഭയങ്കര ഇഷ്ടാ ക്ഷേ കാരക്ക തിന്നയ്ഞ്ഞാല് എനിക്ക് ഒരു വയറിനൊരു സുഖണ്ടാവില്ല
തന്നെ എന്നാ വയറിന് സുഖല്ലാകാരം
ആഹ് എംക്കറില്ല എന്റെ വയറിന്നൊരു സുഖം കിട്ടൂല ഇങ്ങനെ ബാത്റൂമില് പോയോണ്ടി ക്കും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ എപ്പഴും പോയൊണ്ടിരുന്ന പിന്നെതേപോലെ എന്താ പറയാ ഇത് ഇപ്പൊം ഈ ഇപ്പൊ ഗുളിക എയ്തി അന്നിട്ടുണ്ട് കൊറെ ബ്ലഡ് ഡ്ണ്ടാവാനും പിന്നെന്തൊക്കോ കൊറേണ്ട് ആ അഞ്ച ഗുളിക്കറ്റണ്ട് ആഹ് ആഹ് കാൽസിനു അയ അയ് അയണുണ്ട് ഉം പിന്നെണ്ട് രണ്ട് മ മൂന്ന് ഗുളികൊണ്ടാരുന്നു
പ്രൊയ്സ്റ്റ്രോണ്ടെ ഹോർമോണ്ടെ ഗുളിയ ഇപ്പോഴും കുടിക്ക്ണ്ട അപ്പയ്
എങ്ങനെ
പ്രൊജസ്ട്രോൺ ഹോർമോന്റെ ടാബ്ലേറ്റ് തരും അത് കു കുടിക്കണ്ട്പ്പളും നോയ്ക്കാ
അത് ല്ല്യ അതെനിക്ക് തന്നില്ല എനിക്ക് അയണും കാൽസോം പിന്നെന്തോ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മല്ല പിന്നെ എനിക്കിങ്ങനെ വയറുവേദന എടുക്കെടുക്ക് വയറ് വേദനണ്ടായിട്ടും പിന്ന ബ്ലഡിന്റെ കൊറവൊണ്ട് ബ്ലഡിനും അങ്ങനെ അങ്ങനൊക്കെ വേണ്ടീട്ടാണ് തന്നത് ഗുക ആ നിഗു പക്ഷെ എനിക്കിപ്പോ ഭയങ്കര ഗ്യാസ് ഗ്യാസ്ന്ന് പറഞ്ഞാല് ഞാ സത്യം പറഞ്ഞാൽ ഇപ്പോ ഫുഡ് കഴിക്കാം
ക്കുതന്നെ ഗ്യാസിന്റെ പ്രശ്നം കുറച്ചന്ത ഫുഡ് കഴിക്കാൻ പിന്നെ വേണ്ടട്ട് നേർത്തെ ഏച്ചാല് വെശ്പ്പ് വെശ്ക്കാൻ നിക്കരുത്
പക്ഷെ എനിക്ക് പൊതുവേ ഞാൻ പറല്ലേ എനിക്ക് ആദ്യൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര വെശപ്പ എന്തെങ്കിലുക്ക കയ്ച്ചോണ്ടിരിക്കണന്ന് തോന്നും ഇപ്പൊ പ്രഗ്നൻസി ടൈമില് പക്ഷേ ഈ സമയത്ത് ഇപ്പൊരു ഈ ഒരു സമയത്ത്ട്ടോ ഒരു നാല് മാസം വരെ എനിക്ക് കയ്ച്ചോണ്ടിരിക്കണം പക്ഷെ ഇപ്പങ്ങട് ഒരു ആറ്പ്പേഴ് ആ ഏഴ് ആ സമയത്ത് എനിക്ക് സത്യംപറന കഴിക്കാനേ വേണ്ട ന്നിട്ട് ഞാനിനിയിപ്പ വെയിറ്റ് കൊറയ കൊറയരുതല്ലോന്ന് വിചാരിച്ചിട്ട് ഞായെന്തെയും വേണ്ടീട്ടൊന്നല്ല പയണ്ടല്ലോ അതാവുമ്പോ വെയിറ്റ് വെക്കല്ലോ നേന്ത്രപ്പയം ആഹ് ആഹ് അപ്പ ഞാനതിങ്ങനെ അത് കഴിച്ചൊടുക്കും അതു മാത്രം ഞാനെപ്പോഴുംവ്ടെ വാങ്ങിക്കൊണ്ടിന്നന്ന് അല്ലാതെ ഇവിടെ എപ്പളു സത്യ പറണ അമ്മക്ക് ഞങ്ങടരണ്ടാളെം ഇഷ്ടങ്ങളൊക്കെ വേറെ വേറെയാ അസ്ബന്റിന് മാങ്ങ ഭയങ്കര ഇഷ്ട എപ്പളും മാങ്ങേയിരിക്കും സത്യംപറഞാ യ്ക്ക് ഈ മാങ്ങ കയ്ച്ച കയ്ച്ച കയ്ച്ച് യ്ക്ക് സത്യംപറ മാങ്ങേനോട് വല്യൊരിഷ്ടം
ചക്കേ മാങ്ങയായാ മതി
ആ ന്നിട്ട് ഇൻക്ക് വല്യ ഇഷ്ടല്ല ന്നിട്ട് അല്ല ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇൻക്കിഷ്ടല്ല പിന്നെ ഇൻക്കിഷ്ടാണ് ആരെങ്കിലും ചെത്തിത്തന്ന ഇൻക്കിഷ്ടാണ് തോലെക്കെ ചെത്തി എ പീസ്പീസാക്കി പ്പൊ ഹസ്ബൻഡ് പറഞ്ഞേ ഇതുവരേ അവ്ടെ മാങ്ങേണ്ടാരുന്നു ആള് ചെത്തുമ്പം ഞാനപ്പ എടുത്ത് വന്നിക്കും അപ്പൊപിന്നെ ഇപ്പം
കയിക്കും
ആഹ് അപ്പം അത്ങ്ങനെങ്ങനെ കട്ടിംങ് ബോർഡൊക്കെച്ച്ങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്ക്കാ അപ്പൊ ഞാൻ അയിന്റെ എടേൽ കയിടും ആദ്യൊക്കെ ഇങ്ങനെ കത്തിനോട് ഇങ്ങനെ കു ഇങ്ങനെ നമ്മള കൈ ഇങ്ങനെ എഹ് തട്ട്മ്മ നമ്മള് കൈ എടുക്കുവല്ലോ അപ്പൊ മ്മള് വാരൂല്ലല്ലോ അപ്പം അങ്ങനെ ആക്കുവേയ്നു പക്ഷെ ഇപ്പം അങ്ങന ആക്കൂല കാരണം എനിക്ക് ഇതില്ലാത്തുകൊണ്ട് ഇങ്ങനെ അ ഈ സമയയൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്‌ല എന്തെങ്കിലും ആവും വയറ്റിന് എന്തെങ്കിലും ആവുന്ന് വിചാരിച്ചിട്ടേയിരിക്കും അപ്പം അങ്ങന ക്കൂല പക്ഷെ എന്താ പറയാ ഇപ്പം എനിക്ക് ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ പൊതുവേ ശന്നിട്ട് നെഞ്ഞിന് എന്താറിയോ തൊണ്ടയ്ക്കില്ലേ വയറിന്റെ അവിടുന്ന് ഇങ്ങട്ട് ആഹ് ഒരു നീറല് നെഞ്ഞ് നീറ് നെഞ്ഞിന് ഭയങ്കര വേദനേ എനിക്ക് ഈ പുട്ട് തിന്നാ നെഞ്ഞ് നീറാന്നൊക്കെ പറയില്ല ചെലോല് ഞാൻ തൊന്ന് ആഹ് എന് ഇപ്പോളാ മനസ്സിലായത് ഞാനിത് ഈ അ ഇതുവരെ അനുഭവിച്ചില്ല പക്ഷെ ഇപ്പ സത്യം പറഞ്ഞാ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി കെടക്കുവോളം ഇത്ണ്ട്
ഓൾക്കും തന്നെ എന്റെ നാത്തൂന്റെ കാര്യം പറഞ്ഞെ ഗ്യാസ് കേറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഛർദ്ദിയെന്നെ ആയിക്കാരം പറയ്ണ്ട്
ഇനിക്ക് ഇന്നിപ്പം ബ്രഷ് ചെയ്തപ്പോളൊക്കെ ഇൻക്ക് ഛർദ്ദിക്കാൻ വരാ പിന്ന എന്നിട്ട് ഞാൻ പയം കയിച്ചപ്പോളൊ എനിക്ക് ശർദ്ധിക്കാൻ വെരുംപിന്ന ഞാൻ കൊറച്ച് നേരം ഇരുന്ന് ചൂട് വെള്ളം കുടിച്ച് ഇങ്ങനെ ഇര്ന്ന്ക്ക് കാരണം ആകെ കുറച്ചെന്തേലും കയിക്കണം എന്നിട്ട് പിന്നെ അതുംപാടെ ശർദിച്ചു പോന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുല്ലോ വിചാരിച്ചിട്ട്
ആഹ്
പക്ഷെ വെയിറ്റ് നല്ലോണ്ണം കൂടുണ്ണ്ണ്ട് ഞാൻ കയിക്കിണില്ലാന്ന് പറഞ്ഞിട്ട് കാര്യല്ല വെയിറ്റ് നല്ലോണ്ണം കൂടുന്ന്ണ്ട്
അയിനെടി ഇപ്പ വെച്ചാല് ഫ്ലൂയിഡ് വെയ്റ്റും പിന്നെ അതേപോലെ നമ്മെ പ്ലാസ് ബേബി ഒക്കെ ഇള്ളതല്ലേ
ആയിര്ക്കും
ഒരു പത്ത് കിലോനോണ് അട്ട് കുറയും അങ്ങനൊണ്ട് നീ വെയിറ്റ് ഞമ്മള പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാന് ഒരു പ്രസവിക്ക്ണ സമയത്ത് അറുപന്ത്രണ്ട് രണ്ട് കിലോ ആയിരുന്നു വെയിറ്റ് ഇണ്ടായിരുന്നത് പ്രസവം അങ്ങട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചെട്ട് കിലോന്റെ അടുത്ത് എന്തായാലും ഇങ്ങട്ട് കുറയും
ആ ഞാനിപ്പ എന്താ റയോ എന്താ റയാ ഞൻ പറഞ്ഞ പോലെ ന്റെ നോർമൽ വെയിറ്റ് അയിമ്പ നാല് അയിമ്പത്താറ് ആ ഒരു റെയിഞ്ചാ നോർമൽ വെറ്റ് പക്ഷെ ഇപ്പം കുറച്ചടായിട്ട് ഇപ്പ ഇപ്പൊ ലാസ്റ്റ് രണ്ട് വീക്സ് കൊണ്ട്ല്ലേ എന്താ പറയാ മൂന്ന് കിലോനാ ഞാൻ കൂടിയത് അറുപത്ള്ളത് അറുപത്തി മൂന്നായി
ആ ഞാൻ ഡെലിവറി ടൈമില് ഉണ്ടാവുക അറുപതാണ്
അതെ ആ ഇപ്പം തന്നെ ഞാൻ അറുപത്തിമൂന്നായി അപ്പൊ ഞാൻ വിചാരിച്ച ആ രണ്ട് രണ്ടാഴ്ചനോട് ഞാൻ മൂന്ന് കിലോ കൂടിയോ ആ ഒരു ഇത് ഇനി
അയ്യ നോക്കോണ്ടണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കോണ്ട് ചിലപ്പോ നമ്മൾ
ആ വയിറ്റിൽ ആ അന്ന് ഞാൻ വെറ്റില കുറച്ച് ഡ്രസന്നി അപ്പൊ എനിക്ക് തോന്നിയിട്ടോ അത് ഇനി അതാണോ എന്നുള്ളത് അത് അതെനിക്ക് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചിഇനി ശനിയാഴ്ച കാണിക്കാൻ പോകാണ്ട് സ്കാനിങ്ങ ഉണ്ട് ശനിയാഴ്ച അപ്പൊ ഞാൻ വിചാരിച്ച് ആഅപ്പ വെയിറ്റ ഇല്ലാത്ത ഡ്രസ്സിട്ട് പോവാ എന്നിട്ട് നോക്കി നോക്കാന്ന് വിചാരിച്ചു അ പറയാൻ പറ്റും ല്ലേ
ആഹ് അങ്ങനെ ണ്ടാക്കിയ മതി ചിലപ്പ് നമുക്ക് വെയിറ്റുള്ള ഡ്രസ്സ്ട്ട് പോവ അതുപോലെ നാന്നായിട്ട് മൂത്രയ്ക്കമു ട്ടാ അങ്ങനത്തെക്കെ സമയത്ത് കൊറച്ചും ക അയ്ന്റെക്കെ പോയിറ്റ്ണ്ടാവും
ആഹ് അഹ് ശരിയാ വെയിറ്റ് കൂടുലേ എന്താലും നോക്കട്ടെ ഉം പക്ഷെ വൈറ്റ് ഇനി ഞാൻ കൂടിക്കൊണ്ടിരിക്ണ്ട് വയറ് വയറുണ്ട് അതുകൊണ്ടേരിക്കും
ഉം
ആഹ് ഇനിയിപ്പോ എന്തായാലും നോക്കട്ടെ തുന്നിന്റെ അവിടെക്കെ ഇപ്പൊ വേദനയാ അപ്പൊ സത്യം പറഞ്ഞാല്
കേട്ട വയറ് കൂടും ചെയ്യ്ന്നുണ്ടെങ്കില് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും ടൈമ് വൈകണ്ട
ആ ഇപ്പെനിക്ക് അതേ അതേമാതിരില്ല ഇപ്പൊ എനിക്ക്ങ്ങനെ തോന്നും ഇപ്പൊ ഇൻക്ക് ആദ്യത്തെ രണ്ട് പ്രാവശ്യം കുട്ടീടെ അനക്കൊക്കെ ഉണ്ട്. പക്ഷെ അനങ്ങ്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് പറഞ്ഞാല് സത്യം പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ - നമ്മള് ച ചവിട്ടും കുത്തും ന്നൊക്കെ പറയിലേ അത്ന് പറയാ പറ്റൂല അത് അത് പറഞ്ഞാ കൊറഞ്ഞുപോവും പക്ഷേ ഇത്ന്ന് പറഞ്ഞാല് - അത് അനുഭവിക്കുമ്പോൾ അ റിയ്ള്ളൂ നമുക്ക് അത് അങ്ങനെ കുത്ത്- ത്തി മറിഞ്ഞിട്ട് നമ്മള് വയറിന്റെ ഉള്ളില് വേദന ഒരു ഒര് സമയ- സമയത്തും ആഹ് - വെറുതെ അങ്ങനെയല്ല ഞമുക്ക് ഒറങ്ങണ ഒരു ടൈം വേണ്ടേ ഞാൻ അതാ ആലോചിക്കുന്നേ നമ്മള് കുട്ടികള് ഒറ കൊറെ സമയം കുട്ടികള് ഒറങ്ങുന്ന് പറയണ കെക്കാലോ
ആഹ്
പക്ഷെ അതില്ല ഇത് ഫുൾ ടൈം ഇങ്ങനെ വയറിന്റെ ഉള്ളില് കു- കുത്തിമറിഞ്ഞിട്ട് എന്റെ വയറൊക്കെ ചെല സമയത്ത് അമീപന്റെ മാതിരി അങ്ങോട്ടാവും ഇങ്ങട്ടാവും-
എനിക്ക് നല്ല വേദനയുണ്ട് അയി ൻ്റെ കൂടെന്നെ. എന്നാലും നൊക്കാം
നമക്ക് വെയിറ്റ് ചെയ്യ്ണ്ട വല്ലാണ്ട് വൈകിക്കണ്ട.
ആഹ് ഞാനിപ്പ ഇനി അങ്ങനെ ചെയ്ത് എന്തായാലും നോക്കട്ടെ അടുത്ത എന്തായാലും ഈ.. സെക്കൻഡി ലൊക്കെയിട്ട് മാക് അങ്ങനത്തൊക്കെ വാങ്ങി നൈറ്റെങ്കിലും വാങ്ങി വെക്കട്ടെ ഉം ആഹ്
അതുപോലെ തന്നെ സാനിറ്ററി പാഡ്-
ആ പാട് പാട് ഞാൻ ഓർഡർ ചെയ്യണംന്നാ വിചാരിച്ചെ അതില് നല്ല പാട് കണ്ടിരുന്ന് എന്തായാലും പാട് വേണ്ടിവരും ഞങ്ങൾക്ക് പേ പേട് എന്തായാലും പേട വെക്കാം
എടി
ആഹ് അത് പാൻറ്റീസാ അത് ഞാൻ കണ്ടു
നല്ലത് നല്ലത് കാണണ്ട് ഇപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റൽ ബേഗിലൊക്കെ എല്ലാവർക്കും ചെരിഞ്ഞു കെടുമ്പോഴൊക്കെ പോകുല്ലോ
ആഹ്
അല്ലെങ്കിൽ പിന്നെ ഫുൾളായിട്ട് അത് മാത്രങ്ങട്ട് യൂസ് ചെയ്താമതിയല്ലോ
ആഹ് പിന്നെ അപ്പൊ നോർമൽ ഡെലിവറിക്കും പാഡ് തന്നെയണോ യൂസ് ചെയ്യാ
ആഹ് പാട് തന്നെ യൂസ് ചെയ്യ
ആഹ് അല്ല പിന്നെ അവിടെയക്കെ അങ്ങനെ- അങ്ങനെ തുണി വെക്കുന്നവരണ്ട് തുണിവെക്കുന്നു
! ! ! ! ! ! ! ! ! ! പിന്നെ അടിൽകൂടി തുണി ഉടുക്കുകയും ചെയ്യും അടിയില് കാറ്റ് കയറാതിരിക്കാൻ പറഞ്ഞങ്ങണ്ട് ഉണ്ടലോ നമുക്ക് വീട്ടുകാരു കാട്ടിക്കൂട്ടല്ലേ
ശരിയാണ്
എന്ന ഓകെ ട്ടാ ഞാൻ വിളിക്കാ ട്ടോ
ഓക്കെടാ